കേൾക്ക്ണ്
ആഹ് കേക്കാം ഉം
പിന്നെ അപ്പൊ എന്താ ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നു എടുക്കണില്ല വെറുതെ ഇവിടെ ഇങ്ങനെ കെടക്ക്ണു പിന്നെ ഡ്യൂട്ടിക്ക് പ്പൊ എത്രമണിക്ക വര
ഞന് എനിക്ക് രാവിലെഒ മ്പതരക്ക് കേറണോടാ ആഹ് ഒമ്പരക്ക്‌ കേറിയിട്ട് അഞ്ചര ക്കാകുമ്പോ എറങ്ങണം. അഞ്ചരയ്ക്ക് എറങ്ങണം പിന്നെ ഡോ ഹ് ഒരുപത്തേകാലൊക്കെ ആകുമ്പഴത്തേക്കും വരും പത്ത് മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് പുള്ളിക്കാരത്തിം മിക്കവാറും ഞാനും പുള്ളിക്കാര്ത്തിം കൂടെ ഒന്നിച്ചായിരിക്കും എറങ്ങുന്നെ അല്ലന്നുണ്ടെങ്കി ഒരു പത്ത്മിനിറ്റ് കൂടെക്കെയിരിക്കും. ആഹ് പിന്നെ ഞാ ആഹ് ഞാന് വർക്കെക്സ്പീരിയൻസാണെങ്കി ഒരു പത്തിരുപത്തിരണ്ട് വർഷത്തിന് മേൾളായി. ഞാൻ വൊക്കേഷ് പഠിച്ചത് ദന്തലാണ് പഠിച്ചത്. വൊക്കേഷ് ഷണലായിട്ട് പഠിച്ച്, നമ്മുടെ സ്കൂളിൻ്റെ മാനേജർക്ക് ദന്ത ഡോക്ടറായിരുന്നു. അപ്പം പുള്ളിക്കാര്ത്തി ആ സ്കൂളില് ആ അങ്ങനെ ഒരു കോഴ്സ് കൊണ്ടുവന്നു വൊക്കേഷണൽ കോഴ്സായിട്ട്. അപ്പം ഞങ്ങള് സെക്കൻഡ് ബാച്ചാ, അപ്പൊ ഞാനത് പഠിച്ചെറങ്ങിക്കഴിഞ്ഞ്
പ്ലസ് ടു ആണൊ അത്
ആഹ് പ്ലസ്ടു അല്ലാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറീന്ന് പറഞ്ഞോ പ്ലസ്ടുവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ടല്ലോ, ആ അപ്പം അ ആഹ് അതില് ല് ആഹ് അ തിന്റെ മെയിൻ സബ്ജക്റ്റാണ് ദന്ത ടെക്നോളജീന്നും പറഞ്ഞ്, അ ദന്ത ടെക്നോളജി കോഴ്സ് ന്നും പറഞ്ഞിട്ട് മെയിൻ സബ്ജക്റ്റാണ്. പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സയൻസായിട്ട് തന്നെ സപ്പ്റേറ്റായിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷുണ്ട് ഏഹ് വേറെ സബ്ജക്റ്റൂടൊണ്ട്. അയ്ൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. ആ
സോറി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് പിന്നെ എന്താ പഠിച്ചപ്പോ?
പിന്നെ ഞാൻ ഇതിൻ്റെ ലാബ് എടുത്തായിരുന്നു. ലാബ് പഠി ഞാൻ മെയിനായിട്ട് ലാബ് വർക്കായിരുന്നു ചെയ്യുന്നെ പക്ഷെ, ഞാൻ വർക്കെയ്തട് നേര്ത്തെ വർക്കെയ്തട്ത്ത് ആഹ് ആഹ് പല്ല് നമുക്ക് നമുക്ക് ക്ക് സെറ്റായിട്ട് പല്ല് കിട്ടും. സെറ്റായിട്ട് കിട്ടും, ഇപ്പം ഏഹ് ഒരു ഈ ത്ര സൈസ് ഇത്ര ഇപ്പം സൈസ് പറയും, കളറ് പറയും. അപ്പ അതിന്റെ അടിസ്ഥ ഫ്രണ്ടിലെ താഴ്ത്തെ മേള്ത്തെ ഒരു ഫുൾ സെറ്റ് അപ്പൊ നാല് സെറ്റ് അല്ല. നമ്മള് ഇ ഇത് നമ്മള് എടുക്കുന്ന പല്ലല്ല നമ്മളാ യൂസെയ്യ്ന്നേ ഒരാൾടെ കയന്ന് പറിക്ക്ന്ന പല്ലല്ല യൂസ് ചെയ്യുന്നേ, ആഹ്
പിന്നെ നമ്മളിപ്പൊ ഒരാളിപ്പോ പല്ല് വെക്കാൻ മാണ്ടി വന്നു ഹോസ്പിറ്റൽസില്, അപ്പൊ അവര് ഡോ ക്ടറല്ലെ അതിന്റൊരോഡ്റ് ഇങ്ങക്ക് തെ രുന്ന ചോയ്ക്ക്ണ്, ഉം അതാ ഞാൻ
നമുക്ക് നമുക്കളവെടുത്തിട്ട് നമ്ക്കത് കാശാക്കി നമ്മുടെ കയ്യിൽ തരും. അപ്പം അയ്ന്റെ പല്ലിന്റെ ചെയ്ത് നോക്കും, ഇന്ന കളറാന്ന് പറയും, ഇത്ര നല്ല് ഈ ഇതിന്റെ പല്ലാണെന്ന് പറയും. അപ്പം നമ്മൾ അതിനെ മാറ്റ എടുത്തിട്ട് ചെയ്ത് കൊടുക്കും. അല്ലാ പല്ല് മാ ത്ര അല്ലടാ പല്ല് മാത്രല്ല, ഈ കുഞ്ഞു കുട്ടികള് വായില് വെരലിട്ട് ഉറിൻജിട്ടില്ലേ ഇങ്ങനെ. അപ്പം അതിന് വേണ്ടിയിട്ട്, ഇങ്ങനെ വായിക്കകത്തോട്ട് ഈ പല്ല് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയില്, ചെറി, ചെറിയ്ക്കകത്ത് വെക്കുന്ന ഓറൽ സ്ക്രീൻ എന്ന് പറയും, അങ്ങനൊ ആഹ് അതേണ്ട്. കൊറേ ഉണ്ട് നമ്മള് ഈ പല്ലേല് കമ്പി ഇട്ടിട്ട്, ലാസ്റ്റില് ഒറ്റക്കമ്പി ഇടും അത് ചെയ്യണം. ആഹ് അങ്ങനെ കൊറേ കാര്യങ്ങള് ചെയ്യാന്ണ്ട്, പക്ഷെ
അപ്പല്ല, അതിന്റെ ഈ അലൈനറൊക്കെല്ലേ ഇപ്പോ എർങ്ങ്ണെ കാണാവാത് കാണാത്ത ഇൻവിസ് സിബിളായിട്ട്ള്ളെ
അലൈനറിപ്പഴാണെടാ വര്ന്നെ. അലൈനറ് അ അതിപ്പം ഞാൻ ഇല്ല ചെയ്യത്തില്ല, ഞാനിപ്പം നാല് വർഷായിട്ട് ലാബ് ചെയ്യുന്നില്ലാ കാരണം, ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ക്ലിനിക്കില് ലാബില്ല. നമ്മള് പുറത്ത് എറണാകുള മൂവാറ്റുപുഴേല്ഒരു ക്ലിനിക്കിലാണ്, അവിടെ കൊറേ ക്ലിനിക്കുകളുണ്ട് വർക്കെയ്യുന്നെ. ആ അവിടെ കൊടുത്ത് ചെയ്യും, കാരണെന്താന്നറിയൊ ഭയങ്കര എസ് പെൻസാണ് ഈ ലാബ് നമ്മളാ ക്ലിനിക്കി ചെയ്യുംബൊ
ആഹ് അത് ശരി. ആ അതാണ് ഇവര് പൊർ ഇവര് പൊർത്ത്ക്ക് കൊടുക്ക്ണ്, നമ്മള് പല്ല് ഡോക്ടർ ത്ത് പോയിക്കഴിഞ്ഞാല്, അവരിപ്പൊ പല്ല് ക്ലിപ്പിടാനാണെങ്കിലും അവര് ആദ്യ അളവ് ഇട്ക്കൊല്ലോ.
ആഹ്
ആഹ് അളവെടുത്തിട്ട് പിന്നെ അവര് പറയും ആയത ഇത് കൊടുത്തിട്ട് ഇനി ഇപ്പോ അവര് ലാബ്ന്ന് വിളിക്കട്ടെ ആയാ വിളിക്കാ എന്ന് പറയാ ചെയ്യാ
ആഹ് അവര് നമ്മള് എല്ലാം എഴുതി കൊടുക്കും പേപ്പറിനകത്ത് എല്ലാം എഴുതി കൊടുത്തിട്ട് ഇവർക്ക് ഓരോ ജില്ലക്ക് ഓരോ ഏജന്റ് ഉണ്ട് ഇപ്പം പത്തനംതിട്ട ജില്ല ആക്കെ ആണെങ്കിൽ പത്തന നത്തിട്ടക്ക് ഇത്ര ഏരിയക്ക്‌ ഇത്ര ഒരു പയ്യൻ കാണും അപ്പം നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പല്ലൊ വർക്കുണ്ട് വരണ എന്ന് പറഞ്ഞ്ട്ട് അപ്പോം അവർ വന്നിട്ട് അവരുടെ കയ്യിലൊരു ചാർട്ടുണ്ട് അതിനകത്ത് നമ്മുടെ ബിൽഡിംഗിന്റെ പേരഴ്തിട്ട് ഏത് വർക്കാണ് ഏത് ഷെയ്ഡാണ് ഒക്കപ്പാറ
ആഹ് ആഹ് ആഹ് ആഹ്
അലേ ലാബിന്ന് അവർക്ക് ഡൗട്ട്ണ്ടെങ്കിൽ അവര് വിളിക്കും വിളിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം നമുക്ക് വർക്ക് വരും പിന്നെ റിപ്പീറ്റ് ആണെങ്കിൽ റിപ്പ് റിപ്പ്
പല്ല് ഇപ്പ നമ്മളൊ ഒരു സെറ്റ് പല്ല് വെക്ക വിചാരിച്ചോ അപ്പ നിങ്ങൾക്ക് അതിനെന്താ എത്ര കിട്ട അപ്പ പൈസൊക്കെ
റ്റു അല്ല അതൊക്കെ ലാഭം ആട്ടോ അതൊക്കെ ക്ലിനിക്കിൽ ഇപ്പൊ എനിക്ക് കിട്ടൂല്ലെങ്കിലും നമ്മൾക്കും നട ഇപ്പ മാത്രല്ല ഇപ്പൊ ഒരു സെറ്റ് പല്ലന്ന് വെച്ച കഴിഞ്ഞാൽ പല സൈസില ചെയ്യ്ന്നേ അപ്പം ഒരുമായിരി നല്ല ഇതൊന്ന വെച്ച പിന്നെ അയിൽ ഏഹ് അഹ് ഒരു രണ്ട് മൂന്ന് സൈസുണ്ട് അതിലിൽ ഡോക്ടറിന് ചെലപ്പം
അയ് ശരി
ആഹ് ആഹ് അപ്പം ചേലത് ചിലത് ആറായിരം ഏഴായിരം ഒക്കെ ആവും ചെലപ്പോ എട്ട് ഒമ്പതൊക്കെ ആവും പക്ഷേ നമ്മുക്ക് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് തിന് അകത്തോക്കെ നമുക്ക് കിട്ടും
ഇങ്ങകിട്ടും പക്ഷെ അഹ് ഞാൻ ചോദിക്കട്ടെ ഇതിന്ന് ഡോക്ടർ ക്കും ഒരു കമ്മീഷൻ കിട്ടുണ്ടാവില്ലേ ഇവർ കൊടുത്ത് കഴിഞ്ഞാ
സ്വന്തമായിട്ട് നടത്തുന്ന ആണെങ്കി പിന്നെ കമ്മീഷന്റെ ആവശ്യം ഇല്ലല്ലോ
അങ്ങനെ അല്ല ഞാൻ ചോയി ക്ക്ണ് ഇപ്പൊ ഡോക്ടർ ലാബ്ക്ക് കൊടുക്കാണെന്നുണ്ടെങ്കില് പുറത്ത് ലാബ്ക്ക് കൊടുക്കാണെങ്കില്
ഇല്ല ഇല്ല അത് അങ്ങനെ കിട്ട അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് അല്ല ശംബ ശം സാല സാലറി പറഞ്ഞ് കൊടുക്കുന്നവരു ഉണ്ട് അത് ഓരോരുത്തരെ ആഹ് ഒരു ഒരു അവർ നമ്മൾ നിൽക്കുന്ന ഒരു ഇതിൻ്റെ അവര് എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതൊന്ന് വെച്ചിട്ടാണ്
അയ്ന് അനുസരിച്ചിട്ടാണല്ലേ. പിന്നെ അതേപോലെ ഇങ്ങളി പല്ല് ക്ലിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്ക ക്കോ ഈ അലൈനർ മറ്റേ ഒറ്റ കമ്പി മുത്തുകമ്പിയുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കണ തന്നെ
ആഹ് അത് നേരത്തെ ഇപ്പം ഞാൻ ഒന്നു ലാബ് ചെയ്യുന്നില്ല നേരത്തെ ച അലയിനർ ക്കെ ഇപ്പ ഈ അടുത്തിടക്കല്ലയോ വന്നത് നേരത്തെ ഒന്നും വലിയ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പൊന്ന് ഇല്ലല്ലോ ഇപ്പൊ അടുത്ത് ആഹ് ഒറ്റക്കമ്പിയൊക്കെ ചെയ്യുവായിരുന്നു ഒറ്റക്കമ്പിയൊക്കെ ചെയ്യ്ത്
അപ്പൊ ഞാൻ ചോയിക്കട്ടെ അപ്പൊ ങ്ങളീ ഈ ലാബ് പ്രാക്ടിക്കലാ ചെയ്ത് പറഞ്ഞില്ലേ പ്ലസ് ടു ഹയർ സെക്കൻ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് അത് എത്രയാ അപ്പ ചെയ്തതിന്റെ ഡ്യൂറേഷൻ ആഹ് കോഴ്സ്
ആഹ് കോഴ്സ് രണ്ട് വർഷ പ്ലസ് ടു പോലെ തന്നെ രണ്ട് വർഷം അത് അത് നമുക്ക് തീയറിണ്ട് ഇപ്പം പ്ല സ് ടൂന് സയൻസിന് പ്രാക്ടിക്കല് പോലെ തന്നെ നമുക്ക് ഇതിന് ആഹ് കോഴ്സ് ചെയ്യുന്നവർക്ക് ഒരു ഒരു റൂമ് ഏഹ് നമ്മുടെ പ്രാക്ടി ക്കൽ ചെയ്യാനായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടേക്കും ആദ്യം നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ആഹ് സാധാരണ മോണൽ പല്ല് ഇല്ലാത്ത മോൾഡ്ണ്ടാക്കൻ പഠിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് പല്ലുള്ള സൈ സുള്ള മോൾഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും പിന്നെ അ ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും പിന്നെ അവിടെ വേറെ രണ്ട് ലാബിന്ന് തന്നെ പഠിച്ചിറങ്ങിയ രണ്ടു പേർ അസിസ്റ്റൻറ് ചെയ്യാൻ ആഹ് ടീച്ചർക്ക് ടീച്ചറും അവർ ഡോക്ടറു ആണ് നമുക്ക് അപ്പം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ടീച്ചർന്ന് പറയാം അപ്പൊ അവര് അവര് നമുക്ക് ഓരോന്നു സാധനങ്ങൾ ഉണ്ടാക്കുന്ന കാണിച്ചുതരും നമ്മൾ ഞൻ ഞങ്ങളുടെയൊക്കെ ബാച്ചിലൊരു മുപ്പത് നാൽപ്പത് പിള്ളോ ഓളം ഉണ്ട് ചേ ഒന്ന് രണ്ടു പേര് ഈ കോഴ്സ് പ ഇതെടുത്ത് പഠിക്കാനായിട്ട് ദൂരേന്നെ വന്നിട്ട് അന്നം ഇത് കഴിഞ്ഞി ട്ട് മെഡിസിന് പോകണമെങ്കിൽ പോവാം അതല്ലാ ലാബ് പഠിക്കണമെങ്കിൽ പഠിക്കാം അങ്ങനെ പോവാ നമുക്ക് വൊക്കേഷണൽ കഴിഞ്ഞ് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ന
പ്പോ
ഇപ്പം ഞാന് ക്ലിനിക്കില് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുവാ
അപ്പൊ ല ഡോക്ടറുടെ കൂടെ നിക്കൂല്ലേ അയ് ശെരി അപ്പൊ നിങ്ങൾക്ക് അപ്പം അയിന് നല്ല സാലറി ഒക്കെ കിട്ടുവോ
സാലറി കൊഴപ്പമില്ല അത്യാവശ്യം സാലറി ഉണ്ട് നമ്മുടെ ഏരി ഏരിയയുടെ വെച്ച് ട്ട് എനിക്ക് അത്യാവശ്യം സാലറി ഉണ്ട് ആഹ് ആഹ് അന്ന് അന്ന് ഇവിടിപ്പം മൂന്ന് വർഷായി മൂന്ന് വർഷത്തെ എടക്ക് ഒരു ഗ്യാപ്പ് വന്നാരുന്നു കാരണം പുള്ളാരൊക്കെ സ്കൂളില് പോന്ന് മോന് ഇപ്പം എട്ട് വയസ്സായതേയുള്ളു അപ്പൊ കുഞ്ഞിനെ ഇതൊക്കെ നോക്കാൻ ആളില്ലാതെ വന്നപ്പം അങ്ങനെ പിന്നെ ഒരാള് പോയില്ല പിന്നെ അവര് ഓക്കെയാണ് അവര് അവരുടെ കാര്യങ്ങൾ നോക്കുമന്ന് കണ്ടപ്പോഴാ ഇപ്പം രണ്ടും മൂന്ന് വർഷം കൊണ്ട് വരുന്നു സത്യം പറഞ്ഞാ ജോലിക്ക് വരുന്നയാ നല്ലത് കാരണം ജോലിക്ക് വെരുന്നതാ നല്ലത് കാരണം ഇരുന്ന് ഇരുന്ന് ഇരുന്ന് നമ്മള്
ഉം അതെ അതെ ശരിയാണ് നമ്മള് ഒന്നും ചെയ്യാതങ്ങനെ ഇരുന്ന അതേ പോ അതുപോലെയാവും ഇറങ്ങിത്തൊടങ്ങിയാ പിന്നെ നമ്മളങ്ങ് പൊയിക്കോളും അല്ലെ
രാവിലെ നമ്മുടെ വീട്ടിലെ ജോലി ഒതുങ്ങും വിളിക്കുളിച്ച് വൃത്തിയായിട്ട് നമുക്ക് വരാം പിന്നെ ആഹ് ആഹ് രാവിലെ ഒരു അടുക്കളയിലെ ഒക്കെ ഒരുമാതിരി ചെയ്യും പിന്നെ വൈകിട്ട് കൂട്ടാനൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചമ്മന്തിയാക്കിയിട്ട് കഞ്ഞി വേണ്ടുന്നോർ ക്ക് കഞ്ഞിയായിട്ട് അങ്ങ് കൊടുക്കും ആഹ് അങ്ങന്
അങ്ങനെയൊക്കെ കുടിക്കാ
ആഹ് അങ്ങനെ കു അല്ല അവിട ഫുഡിന്റെ കാര്യത്തില് പ്രശ്നം ഇല്ല ആഹ് ഞങ്ങള് നാല് പേരെ ഉള്ളോണ്ട് നാല് പേർക്കും ഫുഡിൻ്റെ കാര്യത്തില് ഇന്നത് വേണം പിന്നെ അതു ഉണ്ടെങ്കിലേ ഞാൻ കഴിക്കൂ അങ്ങനെയുള്ള പ്രശ്നം ഇല്ല ആഹ് ആഹ് ഇല്ല അപ്പം അതുകൊണ്ട് ഇപ്പം വൈകിട്ട് ഇപ്പം ആഹ് കൂട്ടാൻ കുറവാ നമ്മുക്കന്നാ കഞ്ഞിയാക്കാം പറഞ്ഞാ അപ്പം. ആൾക്കാര് വന്ന് നോക്കും മോൾക്ക് മാത്രം ഇച്ചിരി കഞ്ഞിക്ക് പുറകോട്ടാ അപ്പം പുള്ളിക്കാരിത്തി നോക്കിയിട്ട് പറയും എന്നാൽ ഞാൻ ഈ ഉള്ള കൂട്ടാൻ ചോറ് കഴിച്ചുകൊള്ളാ എന്ന് പറയാം അഹ് പിന്നെ നമ്മുക്ക് മൂന്നപേരും കൂടെ കഞ്ഞിയെടുക്കാം അങ്ങനെ അങ്ങനെ പ്രശ്നമേ ഇല്ല
അപ്പൊ ഈ വീട്ട് ഹസ്ബന്ഡ് ഗൾഫിലായിരുന്നപ്പോളേ അപ്പൊ ഈ കുട്ടിയോള് വീട്ടിലാകുമ്പോ അപ്പൊ ആര ഉണ്ടായത് അന്ന് ജോലിക്ക
അന്നരം അമ്മയുണ്ടായിരുന്നു അമ്മ അവര് മരിച്ചു മരിച്ചുപോയി അപ്പം പിന്നെ ആഹ് അത് അതുകൊണ്ടാ ആഹ് എന്റെ അമ്മേം ആമ്മ മരിച്ചു എ പിന്നെ എന്റെ അച്ഛനും മരിച്ചുപയി അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിക്കുമായിരുന്നു
ആ്ഹ് ആ്ഹ് ആഹ് അപ്പൊ ഇപ്പൊ വീട് അടുത്തൊക്കെ ആൾക്കാരുണ്ടോ വീടിന്റെ അടുത്തൊക്കെ
ആ ഉണ്ട് ഉണ്ട് ആ നമ്മൾ താമസിക്കുന്നതിന് അപ്പുറം അപ്പുറം എല്ലാം ആൾക്കാര പേടിക്കാനൊന്നുമില്ല പക്ഷെ നമ്മളീ ഈ കാലം നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്നവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ
അതെ അതെ അതെ അതെ ശരിയാണ് നമ്മള് ഒന്നു നമ്മളെ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഇല്ല നമ്മള് ഓരോരു ഒരുത്തരേം നമ്മളാദ്യം മുൻ വിധി എഴുതി ഇവര് നല്ലോരാ ആ ഒരു രീതിക്ക പക്ഷെ
സത്യം പറഞ്ഞ ഇപ്പൊ ഫോണൊക്കെ എട്ത്ത് നോക്ക്ണ സമയത്ത്
ഉം
നമുക്ക് പേടിയാ കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നാണ് മോശ അനുഭവം ഉണ്ടാവുന്നത് അപ്പം നമുക്ക് ആരെയും വിശ്വാ വിശ്വസിച്ചിട്ട് വിടാൻ പറ്റത്തില്ല പിന്നെ മാക്സിമം ചെയ്യുന്നെന്ന് വെച്ചാൽ കുട്ടികൾക്ക് തന്നെ അവര് അവരോട് തന്നെ പറയും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരാള് മോശായിട്ട് പറയോ അപ്പ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്ട്ടോ ഞാൻ എന്റെ മോ ആഹ്
നമ്മള് പറഞ്ഞ് കൊടുക്കണം അവിടെ നമ്മള് മടി വിചാരിക്കേണ്ട ഒരു കാര്യം ഇല്ല നമ്മടെ കാര്യങ്ങള് അവര്ക്ക് മനസ്സിലാക്കികൊടുക്കല് അമ്മളെ ഉത്തരവാദിത്താണ്
ആഹ് എന്റെ അമ്മെ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്കറിയില്ല ഇങ്ങനെ അന്നൊന്നും ഇത്ര പ്രശ്നങ്ങളില്ലല്ലോ കൊള്ളാം ഒള്ള കാട്ടിലും കരിലയിലും ആഹ് അപ്പൊ ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ ഇവർക്ക് പറയുമ്പോ അവർക്ക് അറിയാം റിയാക്ട് ചെയ്യേണ്ടിടത്ത് റിയാക്ട് ചെയ്യണം എവിടെ റിയാക്ട് ചെയ്യണം എന്നൊക്കറിയാം പക്ഷെ എന്നാലും നമ്മക്കൊരു ടെൻഷനാ
അല്ലെ അത്‌ ചെറുപ്പത്തില് നമ്മള് പറഞ്ഞുകൊടുക്ക്ണേന് അൻസരിച്ചാണ് അവരഹ് മനസ്സിലാക്കല് ഓഹ് ഏഹ് എൻ എന്ത് കാര്യാണെങ്കിലും അതെ അതെ അതെ ആഹ് ഓഹ് ഓക്കേ എന്നാ ശരി ശരി
ക്കൾണ്ടെനി തിരിച്ച് വിളിക്ക ഡോക്ടർ പർഞ്ഞാ
ഓക്കെ ശരി എന്നാ